അ പറഞ്ഞോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവിടെ എന്താ സൗണ്ട് കേക്ക്ന്നത്
ശബ്ദൊന്നും ഇല്യാലോ
ആ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ആഹ് പറയൂ
ആണാ ആ ആ എങ്ങനെയുണ്ട് കല്യാണത്തിന്റെ ഇതൊക്കെ റെഡി ആയോ
ആ റെഡി ആയിക്കൊണ്ടിരിക്കും ആ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു
ആണോ ആ ആ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞുല്ലേ
ആ ഉടുപ്പെടുകലൊക്കെ കഴിഞ്ഞു
ആ എവിടന്നാ എടുത്തേ
ഇവിടെ അടുത്തു തന്നെ ഒരു തുണിക്കട ഉണ്ടല്ലോ അപ്പൊ അവിടെന്ന് എടുത്തു ഭീമ മറ്റേ ക്ഷ്മി
ആ ആ ആ ജയലക്ഷ്മി ഏ നമുക്ക് തൃശ്ശൂരല്ലേ
ആഹ് നമ്മുക്ക് ഇവിടെം ഉണ്ട്
ആണോ ആ ആ ഏൽ
ആഹ് എല്ലാരിക്കും എടുത്തു പെണ്ണിന് പെണ്ണിന്റെയും പിന്നെ ചെറുക്കന്റെയും വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവര്ക്കുള്ളത് വെ ഒരേ പോലത്തെ അവ രിക്കൊള്ളതും ഒരേ പോലത്തെ വേണല്ലോ
ഒരേ കളറിൽ വേണോല്ലോ
അതെ അതെ
അങ്ങനെയാണോ എടുത്തെ ആ ആ ആ ആ ആണോ ആഹ് ആ ആഹ്
എല്ലാവരിക്കും ഇങ്ങനെ ആ ഒരേപോലെ തന്നെ വേറെ നമ്മുക്കൊക്കെ ഒരേ പോലെത്തെ എടുത്തിരിക്കുന്നത് പെണ്ണുങ്ങക്ക് ഒരേ പോലത്തെ ആണുങ്ങൾക്ക് അവരുടെ ഷർട്ടും ഒരേ പോലത്തെ അടിയിലത്ത് പാന്റ് വേറെ ഒരു രീതിയിലുള്ളത് അങ്ങനെ ബ്ലൗസിന്റെ പോലത്തെ കളറിലുള്ള പാന്റ് പാന്റ് അങ്ങനെയൊക്കെ എടുത്തേക്കണത് അപ്പൊ എല്ലാവരും നല്ല നിറത്തില് ഇരുന്നോട്ടേന്നോർത്തു
പിന്നെ അത് ഡ്രസ്സ് കോഡ് രീതിയിലായിട്ടുണ്ടാവും
അതെ അതെ അതെ
ആ ആ അപ്പ ആ പിള്ളേർക്കൊക്കെ എങ്ങനെ നമ്മള് തയ്ക് ക്കോ അതോ മെറ്റീരിയല് വാങ്ങിച്ച് ചെയ്യാണോ നമ്മള് ചെയ്യുന്നെ
ആഹ് ഞങ്ങള് തുണിയാ ആദ്യം എടുത് ആ തുണി പിന്നെ പോലത്തെ തുണികളില്ലേ ഇങ്ങന നെറ്റ് അപ്പൊ അങ്ങനത്തെ തുണികൾ വാങ്ങിട്ട് നമ്മുടെ കളറിനോട് ബന്ധമുള്ള കളറാണ് കുട്ടികൾക്കെടുത്തെ ഏ ആൺകുട്ടികൾക്ക് അതേപോലെ തന്നെ കോട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് അതിന്റെ താഴെ പാന്റെയ്ക്കെയായിട്ടേ അങ്ങനെ കുട്ടികൾക്ക് അപ്പൊ അങ്ങനെ നല്ലൊരു ഭംഗിയായിരിക്കൂല
ഭംഗി ഉണ്ടാവൂലെ ആഹ ആഹ് നമുക്ക് അങ്ങനെ ചെയ്യണ്ടായാലെ അപ്പൊ നമുക്ക് ആ ഉം ഉം
ഇനി ഇത് കഴിഞ്ഞട്ട് ഇനി സ്വർണ്ണം എടുക്കാൻ പോണോന്നാണ് പറഞ്ഞത്
സ്വർണം ആണോ ആഹ ആഹ നമ്മളിപ്പോ നമ്മളിപ്പോ എത്ര നമ്മളിപ്പോ എത്രയ വാങ്ങാൻ തീരുമാനിച്ചിണ്
സ്ത്രീധനോ
ആ അല്ല നമ്മള് ഏ സ്വർണ്ണം എത്ര എടുക്കുന്നത് നമ്മള്
ആ സ്വ നമ്മള് സ്വർണം കൊടുക്കുന്നത് ചെർക്കനുള്ള ഇത്
ആഹ് ആഹ എടുത്താ മതി ആഹ മോതിരം ഉം ആ മോതിരം മാറല് പിന്നെ നമ്മള് മോതിരവാങ്ങി
ആഹ മോതിരം വാങ്ങിക്കണം അപ്പൊ പെണ്ണിന്റെ അളവ് അനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടിണ്ട് അപ്പ അയിന് അനു അനുസരിച്ച് മേടിക്കാന്ന് വിചാരിച്ചിരിക്കാണ് ആ അപ്പൊ അങ്ങനെ മേടിക്കണെങ്കെ ഇപ്പൊ കുറച്ചിങ്ങനെ പുതിയ ഒരു കൊറേ ഒരു ഇതുവൊക്കെ വന്നിട്ടുണ്ട് മോ എടുക്കല്ലേ അപ്പൊ പണ്ടൊക്കെന്ന് വെച്ചാ മാത്രല്ലേ ഇപ്പങ്ങനാ നട് ക്ക് കല്ല് വെച്ചിട്ട് രണ്ടു പേരുടെ അപ്പറത്തുംഇപ്പറത്തും പേരൊക് കേട്ടുള്ളത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് മോതിര അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും ആ രണ്ടു പേർക്കും ആ രീതിൽ എടുക്ക ല്ലോന്ന് വിചാരിച്ചു.
ആ വ്യത്യസ്തായിട്ടുള്ള രീതിയില് അല്ലേ, ഇപ്പൊ ആ
തന്നെ വന്നോണ്ടേ അങ്ങനെ രണ്ടു പേരിക്കും മോതിരം വരുന്നുണ്ട് അപ്പ ന അവര് പറഞ്ഞിട്ടുണ്ടെങ്കില് അവര് നമുക്ക് തട്ടാൻമാരും പണിത് തരും
പണിത് തരുംല്ലേ ആ
ആ അപ്പം ഞങ്ങടൊരു ചേട്ടന്റെ കല്യാണം അങ്ങനെ ആയിരുന്നു അപ്പം അങ്ങനെ ആണ് പണിതത് ആ അപ്പ രണ്ടു പേരും നല്ല ഭംഗിയാരി എൻ കാണാനായിട്ട്.
ആ താലിമാല വാങ്ങിക്കുമ്പോ എങ്ങനെയെന്നോ ഇച്ചിരി ചെറുത് വാങ്ങിച്ചാൽ മതി കെറച്ച് വണ്ണത്തിലാങ്കിലും ചെറുത് വാങ്ങി
യാവക്ക് ന് ആ പെണ്ണിന് നല്ല നെറം ഒള്ളതുകൊണ്ടേ ഏ ചെറിയതൊക്കെ ഇടുമ്പോ കാണാൻ പറ്റും ഇല്ല അതിന്റെ കഴുത്തിലിടും ഭയങ്കരവായിട്ട് ഇങ്ങനെ പൽ ഇതായിട്ട് ടക് നല്ല നെറോണേ പെണ്ണിന് അപ്പം കാണുന്നില്ല ഞങ്ങളെടു ഞങ്ങള് നോക്കിയതിനാത്തൂന്നും പുള്ളി കാരത്തിക്കും വലിയ ഇഷ്ടോന്നും തോന്നിയില്ല പുള്ളിക്കാരത്തിക്ക് ഭയങ്കര വലുതായിട്ടുള്ളതൊക്കെ ഇഷ്ടം എന്നു വെച്ചാൽ നല്ല ഇങ്ങനെ നീളത്തിലൊക്കെ കിടക്കണ രീതിയിലുള്ളതേ അതൊക്കെ ഇഷ്ടം പുള്ളിക്കരത്തിക്ക് വണ്ണം ഉള്ളത്
ഇപ്പോന്ന് പറ ആ നമുക്ക് ഈ ലോക പ്പം മോഡൽ ഇല്ലല്ലോ
അതെ അതെ അതെ ചെറിയ മോഡൽ ചെറുതാ ട്ടാണ് വന്നത് അതെ അതെ അപ്പൊ ഞങ്ങളിങ്ങനെ എട്ത്ത് നോക്കിട്ട് വളരെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ളെ ഞാനിപ്പൊ ഒരു ഇങ്ങനെ പഴുതാര ക്കെള്ള പഴുതാരയുടെ പോലെ താ ഒരിത് കണ്ടിട്ട് ഇഷ്ട്ടപ്പെട്ട് അപ്പൊ ഞാനത് പറഞ്ഞപ്പോ അവൾ ഒ അത് ഓക്കെയാണ് അത് അത് മതിന്നാ പറഞ്ഞേ ആ അത് നല്ല ഭംഗി ഇണ്ടായിരുന്നു അത് ഇട്ടിട്ടെ കഴുത്തിലിയിട്ടിട്ട് കാണുന്നുണ്ടായിരുന്നു അടുപ്പിച്ചടുപ്പിച്ചുള്ള ആ അതിന്റെ പണി അങ്ങനത്തെയാണല്ലോ പഴുതാരയുടെ പോലെ അപ്പൊ അത് ഒത്തിരി ചെറുതാണ് എന്നാലും സാരല്ല കാണാ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ എ കാ ഇങ്ങനെ കഴുത്തിൽ ഇട്ടേക്ക്ണേ അറിയാ പ മാലയിട്ടിട്ട് അങ്ങനെ ത്തിന്